എന്തായി
നല്ല നല്ല വർത്താനം അങ്ങനെ വന്ന് എന്തൊക്കെ സുഖണോ ആഹ ഓ സുഖായിട്ട് പോ ന
ആ പിന്നെ വീട്ടില ആാരൊക്കെയുണ്ട്
എങ്ങനെ
വീട്ടിൽ ആരൊക്കെ ഒക്കെ ഉണ്ട്ന്ന
മൂന്ന് മക്കളുണ്ട് രണ്ടാള് ട്വിൻസ് ആണ് അംഗൽവാടിയില്
അതെയാ
ഒര് മോനെ എൽ കെ ജി യു കെ ജിയിൽ പഠിക്കുന്ന
ഉഹ ഉ
മൂന്നാംകുട്ടികള്
ഉ പ്രായം
ഏ അംഗലവാടി പഠിക്കുന്നവർക്ക് മൂന്ന് നാലു വയസ്സാവുന്ന മറ്റവന് ആറ് വയസ്സാവുന്ന്
അ ഭർത്താവ്
ഭർത്താവിന് ടൈൽസിന്റെ പണി ലോങ് ദൂര സ്ഥലത്താണ് എടുക്കുന്നത് നിക്കുന്നത്
അതെ ആ ആഹ തഴക്ക് ജോലിയ ഉണ്ടോ
ഓ ഞാൻ യൂണിവേഴ്സിറ്റിയില പണിടുക്കാം പണിക്കന് പോവവാണ് കഫേയില്
അനരാമോ വരുമ്പോ രാവിലെ പോകവും
രാവിലെ എട്ടര മുതൽ അഞ്ച് മണിവരെ
രാവിലെന്താ ഫുഡ് അയച്ചത്
രാവിലെ നമ്മള ഒന്ന് ദോശയൊക്കെ ഉണ്ടാക്കി മഴയല്ലേ ഇപ്പൊ എവിടൊക്കെ മഴ ഉണ്ടോ
ഇ ഉണ്ട് ഞാൻ രാവിലെ ഹ കടുമ്പ്ന്ന് പറയും ഞങ്ങള എവിടാപ്പ പിണ്ടി പറയും അവിടെ എന്താ പറയുന്നന്ന് അറിയില്ല അപ്പം കളുത്തപ്പം കയ്ൽ ഉ ഉരുളാക്കിട്ട വെക്കുന്ന
ആഹ
ആപ്പം ഇറച്ചി കറിയുവാണേ ഉച്ചക്ക് മറ്റൊ സാദാ ചോറും മീൻ കറിയും പപ്പടും ഉപ്പേരിയും അസണ്ടന്റെ പ ചെക്കറിയോ
നിങ്ങള് വീട് എവിടെയാ
നിങ്ങളെ വീട് കാസർഗോഡാ
കാസർഗോഡ് ഓ അങ്ങ അറ്റം ഞാനും മലപ്പുറം
അല് പർവതാ ആളോ ഉം ആ ഞാനിപ്പോ ഓൺലൈൻ ബിസിനസിലാ
ആ
ഓലൈൻ ബിസിനസ് ആ ചെയ്യുന്നത് സേവാ ആപ്പ് സേവാ ആപ്പ് പറയുന്നത് ജനറഗറ്റ് സോഫ്റ്റ് വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയാ അതില് നമ്മ ആയിരത്തി നൂറ്റി എമ്പത എട്ട് ഐഡി ആയിരിക്കാം ഒരു ഫോണില് പത്ത് തറ്റടരിക്കാം അങ്ങനെ പത്തടിക്ക് പതിനൊന്നായിരട്ട ചെളറിയോ അതിന് നഞമ്മക്ക് ഇരുപത്തിനാലായിരം കിട്ടുമോ ഒരു വർഷത്തിന്റെറെ ഉള്ളില് നല്ലൊരു പ്ലാനാ അല്ല ഗവർമെന്റ് അപ്രൂവൽ ഉള്ളതാ ഉ ലീഗലായിട്ട് പോന്നതാ മുന്നോട്ട്
ഫുൾായിട്ടൊന്ന് പറഞ്ഞഞ് തരണം കേട്ടോ കുറ കഴിഞ്ഞിട്ട്
പറഞ്ഞു തരാം പറഞ്ഞു തരാം എല്ലാം പറഞ്ഞു തരാം ഉം പിന്നാ കേറിയിരുന്നാൽ പ്രശ്നം ഒന്നൂല്ല്യ എനിക്ക് ആദ്യത്തെ ആയിരം വന്ന് രണ്ടാമത്തെ മൂവായിരം വ വന്നു ഇപ്പൊ ഇരുപതിനായിരം വരാനായി ഒരു ഫോണില്താനെ ആറ് ഐ ഡി അടിക്ക ചൂ പിന്നെരു ഫോണില് ഞാന് മൂന്നായിഐടി അടിച്ചു ഏ അഞ്ച് റഫറൽ വന്ന മൂറഫറൽ ഒരാൾ വന്നാൽ നമുക്ക് പന്ത്രണ്ടായിരം കിട്ടും അവർക്കായിരം വരുമ്പോ അവർക്കായിരം വരുമ്പോ നമുക്ക് അഞ്ഞൂറ് വരും
ആണല്ലേ
വരുമ്പോ നമുക്ക് ആയിരത്തി അഞ്ഞൂറ് വരുമ്പോർക്ക് ഇരുപതിനായിരം വരുമ്പോ നമുക്ക് ആ് പ പതിനായിരം വരും അത് മാത്രല്ല നമുക്ക് ഇരുപതിനായിരം വരുമ്പൊക്ക് ഫാമിലി യൂസർ ഉണ്ട് പതിനാലായിരത്തി ചിൽഡ്രറിന്റെ അത് നമുക്ക് കമ്പനി ഫ്രീ ആയി
ആ
പത്ത് ഐ ഡിയിൽ അടിച്ചരും അതിൽ ആള്െ കൊണ്ട വന്നാലും ക്യാഷ് കൊണ്ട വന്നില്ലെങ്കിൽ ഒരു വർഷം ആകുമ്പ നമുക്ക് മൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരം കിട്ടും
ഓഹ അങ്ങനെയല്ല നല്ലരു പണിയായാലോ അങ്ങനെകുമ്പോ കിട്ടിയ കാര്യ വീട്ടില് വെറുത ഒ നല്ലതല്ലേ വീട്ടിൽ ആരൊക്കെുണ്ട് പിന്നെ
ണ്ട് ഉമ്മ ഉപ്പ മരണപ്പെട്ടു ഉപ്പ മരണപ്പെട്ടിട്ട രണ്ടു വർഷമായി ഉമ്മ മരണപ്പെട്ടിട്ട എട്ട് മാസമായി ഇപ്പൊ എന്റെ ആ ഏഴ് ബ്രദറും രണ്ട് അല്ല ഒരു ഇത്താവും രണ്ട് പെണ്ണുങ്ങളാ ാനും ഇതാവും ഇഛാ മാ ഹ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോ ഒഴിവാക്കാൻ കേസ് കൊടുത്തതാ തല്ലുന്നതാ സഹിക്കാൻ പറ്റുന്നില്ല പെങ്ങളും ഉമ്മാനെ വിഷയം കേട്ട് ഞാന് വെറുതെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞുന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് എന്നെ തല്ലിപ്പിക്കും അതാണ് ശീലം സഹിക്കാൻ പറ്റിയില്ല നോക്കി ഞാന് ഒരു വർഷോളം നോക്കി പിന്നെ അഞ്ച് നാല് വർഷ വീണ്ടും പോയി ഇല്ല അങ്ങത്തനോട് ഒന്നും താല്പര്യ ഇല്ല ആ ഒന്നിനും താല്പര്യല്ലാത്ത ആളാ
അത് ശരി
ജീവിച്ചിട്ട് കാര്യല്ല പിന്നെ ഇപ്പ പറഞ്ഞു പോണ്ടാണ് പിന്നെ ഇപ്പൊ മൂന്ന് വർഷമായി വീട്ടില് ഇപ്പല്ലെ ഒപ്പ് ഇട്ടും തരുന്നില്ല താണ് ടെൻഷൻ പിന്നെ എന്തായാലും അൻക്ക് ജീവിക്കണല്ലോ
പിന്നെല്ലാതെ ആര് ഓരൊന്നും പ്രതീക്ഷിച്ച് കാര്യണ്ട ആരും ണ്ടാവൂല നമ്മക്ക് നമ്മക്ക് നമ്മളെന്നെ ണ്ടാവൊള്ളൂ ഓലെ കുടുംബ ആ
ത് ശെരിയല്ല ആങ്ങളമാരെ കഷ്ടപ്പെടുത്തുന്നത് ശെരിയല്ല അവർ ക്കുണ്ടുല്ല ജീവിതം മക്കളും അതൊക്കെ ഉം നമ്മള് നമ്മളെ ഇഷ്ടത്തില് ജീവിക്ക നമുക്ക് തെറ്റില് പോയി പോവാതിരുന്നാ മതി തി ശെരിയായിട്ട് എന്ത് ചെയ്താലും പ്രശ്ന ഷ്ടുല്ല ആൾക്കാരെന്തൊ ക്കെ പറയും ആദ്യം പറയും നമ്മെ അയ്ലെറങ്ങുമ്പോ അങ്ങനെ പോന്നു ഇങ്ങനെ പോന്നുന്നും പറയും പക്ഷെ ഞങ്ങക്കൊരു നല്ലത് വന്നാ നമ്മളെ കൂടെ നിന്നിട്ട് നാനും വെരാര്ന്നു നീ പോയോണ്ടല്ലേ ഇപ്പൊ രക്ഷപ്പെട്ടത് അങ്ങനൊക്കെ പറയും കുട്ടികളെന്തെയ്യ്ന്ന് കുസൃതിയാണോ
ഓ പറയാന്ണ്ടോ അത് ഒള്ളൂ ഓ ക്ക്‌ അയ്നൊരു കൊറവൂല്ല വിസ് വികൃതിയ തന്നെ ഉള്ളൂ ഓലെ കയ്യിലുള്ളൂ
അതെയ കൃ അതെയ കൃഷി ഉണ്ടാക്ക ആ
ഏഹ്
വിഷ്യം എന്തെങ്ങ് ഇണ്ടാക്കോന്ന്
എന്ത്ണ്ട് ക്കുന്നു ഫിഷോ
കൃഷി കൃഷി
കൃഷിയ അങ്ങനൊന്നും ഇല്ലടോ നമുക്ക് നമ്മൾ തന്നെ അത് കൊണ്ടരക്ക കവയെ പിന്നെ കൃഷിന്റെ ഒരു ആവശ്യം പാടില്ലല്ല
ആ എനിക്കിഷ്ട ആകൃഷി ഉണ്ടാക്ക അ ആ കൃഷിൽ ഉണ്ടാകുന്ന കായ് പച്ചക്കറികളും എല്ലാം കായസ ഇക്കലില്ലാതെ ഭക്ഷണമല്ലേ നല്ലതല്ലേ തടിക്ക നല്ല നല്ലതാ ഉം കർക്കാനൊന്നും പോവില്ല
എങ്ങനെ
കറങ്ങാതിമാരോടൊപ്പം കറങ്ങാനൊന്നും പോയിില്ല
അങ്ങനെയൊന്നും പോകലടോ നമ്മള് ഹസ്ബൻന്റെ ഭർത്താവ ക്കെ വരുമ്പോ അങ്ങനെ പോക്പ പുറത്തേക്കെ പോകവും
ആഹ
ആഹ് അങ്ങനെ പിന്നെ മക്കളെയ കൊണ്ട് പോവാണെങ്കിൽ എ ഒരു മൂന്നാളുണ്ടല്ലോ അ പോരും കൊണ്ട് ആ പോകാനൊന്നും കഴിയില്ലല്ലോ
അങ്ങ പോകും ചങ്ങാതിമാരോ ഒപ്പം മീറ്റപ്പനായാലും എല്ലാത്തിും തങ്ങും
എങ്ങനെയെന്നാ ചേട്ടന്റെ ഭാര്യമാരൊക്കെ എങ്ങനെ കമ്പിന നല്ല ന്ത ആണല്ലേ
എനിക്കിഷ്ട എനിക്ക് ഞാനി ഇപ്പൊ എന്റെട്ടന്റെ വൈഫ് എന്നാട്ടി ഒരു രണ്ടു വയസ്സസിന് എളേതാ ഞാന് ബാബീന്ന് വിളിച്ചാലും ആ അമ്മായിന്ന് വിളിച്ചാലും ആ ഹ് അനിയത്തിന്റെ സ്ഥാനാ കൊടുത്തിട്ടുള്ളെ അത്ര- പ്രത്യത്തിലും നല്ല പോകുന്നത് ഞങ്ങഇങ്ങനെ തല്ലും പിടിം അങ്ങനെത്തെ ഒന്നും ഇല്ല നേരെ നേരെ പോ നേരവാ അ അതേ രീതിയിലാ പോന്നെ എന്തായാലും നമ്മളെപ്പോലെ ഞമ്മളെ പോലെ വന്ന പെണ്ണല്ലേ അവര് നമ്മക്ക് ആടെ കഷ്ടം കിട്ടീ ന്നട്ട് അത് നമ്മളെ തലവി - ധി അവരെ അങ്ങനെ ചെയ്യുന്ന
ആഹ് ശരിയല്ലല്ല എല്ലാരും ഒരു വീട്ടിലാ
ആഹ ഇച്ച വേറെ പൊര കെട്ടി രണ്ടാമത്തി ഇച്ച കെട്ടുന്നുണ്ട് മൂന്നാമത്തെ ഇച്ച കെട്ടുന്നുണ്ട് നാലാമത്തെ ഇച്ച എന്റെ കൂടെ ഉണ്ട് അഞ്ചാമത്തെ ഇച്ച മരണപ്പെട്ടു വെള്ളത്തിൽന്ന്
അയ്യോ
അത്ചെറിയൊല് വെച്ചതാ ന്റെ മൂന്നാഴ്ച്ച മൂത്തതാ അയില് ആ നല്ല ഇച്ചായിരുന്നു നല്ല സ്വഭാവമായിരുന്നു പണ്ടന്നെ ചെർതിലന്നെ ചെർതിലെന്നെ ഇപ്പൊ എണക്ക് മുപ്പത്തിമൂന്ന് വയസ്
ആ
എട്ട് വയസ്സിലാ മര്ച്ചത്
ഉം
വർഷായിരിക്കും മരിച്ചിട്ട് അന്നെങ്കും അവൻ ചെറുതില് ചെയ്ത സഹായങ്ങള് എനിക്കിപ്പളും മറ- ക്കാൻ പറ്റുന്നില്ല ഞാന് അഞ്ചു വയസ്സെന്തോ ഉണ്ടാകുമ്പോ മരിച്ചതാ
ആ
നല്ല ഓർമ്മയുണ്ടാവും
നല്ല ഓർമണ്ടല്ലേ
ഉമ്മ ആയാലും പറയും എല്ലാ കുടുംബക്കാരായാലും പറയും എല്ലാവരും സഹായിക്കുന്ന ആളായിരുന്നു ഉമ്മാട് പറയായിരുന്നു ഉമ്മാ ഉമ്മാനെ സ്വർഗ ത്തിൽ കൊണ്ടോയി പൊന്നിന്റെ ഉഞ്ചാലയിൽ ഇരുത്തീട്ട് ആട്ട് ഉമ്മാന്ന് കഷ്ടത്തിലാണ് ജീവിച്ചാളെ എന്തും ഇല്ലായിരുന്നു ഒരു ഏട്ടൻ പോയിട്ടാണ് നങ്ങക്ക് എല്ലാം ഉണ്ടായത് നൗത്തിരി പോയിട്ട് മുമ്പ് ഒന്നുമല്ലാതായിരുന്നു ഒരു ബാത്റൂം പോലും ഇണ്ടായിരുന്നില്ല അത്രക്ക് ബുദ്ധിമുട്ടിലായിരുന്നു പണ്ട് കഴിഞ്ഞത് വെള്ളല്ലായിരുന്നു അപ്പറം പോയി കൊണ്ടുവരണായിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു ജീവിതം ജീവിതം കഷ്ടത്തിലായിരുന്നു ആ അതെ
ഓരോത്തർക്ക് ഓരോതല്ലേ
ഇപ്പളാണെങ്ക് നമുക്ക് നല്ല സന്തോഷാണ് ഇപ്പൊ അതിനെകാട്ടിം കുറച്ച് കൂടുതൽ തന്നു
ആ അത് എന്ത് വേഗം കുറേ ആയ ട്ട്
ആ ഇത് കൊറയായി ഉമ്മ മരണപ്പെട്ടിട്ട് ഇപ്പ എട്ട് മാസെ ആയുള്ളൂ ഉമ്മക്ക് അസുഖായിരുന്നോ ഷുഗർ പ്രഷറിൽ അയിമ്പത്തെട്ട് വയസ്സായിരുന്നോ ഷുഗറും പ്രഷറും അങ്ങനെ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കടിയായിരുന്നോ കറിയില്ലായിരുന്നു ഉമ്മാക് കിഡ് ഇനി രണ്ടും ഇല്ലന്ന് മരണപ്പെട്ടിട്ടായിട്ടാണ് ഒരു സിസ്റ്റർ പറയും പറഞ്ഞത് വീട്ടിലല്ല അറിയായിരുന്നു എനിക്കറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തായാലും കൊടുക്കുമായിരുന്നു അത് അന്റെത് അതുകൊണ്ട് ഉമ്മ പറഞ്ഞിരിക്കും പറയെണ്ടാന്നുള്ളത് ഞാൻ വാശിലായങ്ങും ഉമ്മാനെ രക്ഷപ്പെടുത്തി
എന്താ പറഞ്ഞിട്ട് കാര്യ ഇല്ല അങ്ങനെ ഓരോത്തർക്ക് ഓരോതല്ലേ
അപ്പഴല്ലേ ഭക്ഷണം നല്ലോണം അന്ന ഉമ്മല്ലേ എല്ലാ മക്കളും ലല്ല നല്ല സ്നേഹിച്ചിരുന്നു നല്ല സ്നേഹിച്ചിരുന്നു ഓരോന്ന് സ്കൂളിൽ പോകുമ്പോ ഓരോ ജോഡി ഡ്രസ്സ് എടുത്ത് തരും എന്തെങ്കിലും സ്കൂളിൽ പരിപാടി ഉണ്ടെങ്കിൽ
ആര്
ഡ്രസ്സ് തരും എന്റെ ഉമ്മ വായിിച്ചിട്ട് ഞാൻ പത്താം ക്ലാസ്സോളം പഠിച്ചിരുന്നു നല്ല ഓണത്തിന്റെ ഓണപ്പൂക്കൾ ഇരുന്ന അന്ന പോലും എനക്ക് ഉമ്മ ഡ്രസ്സ് എടുത്ത തരും എല്ലാരും പയത്തിടുമ്പോ പുതിയതി ഇടുമ്പോ എല്ലാ കുട്ടികളും പറയുന്നു നിങ്ങക്ക് അവ്മാന കിട്ട ഇരു ഭാഗ ണന്ന് എല്ലാും സ്വതന്ത്രമായി വളർത്തിയ ഉമ്മയാണ് പിന്നെ ഇത് മക്കൾക്ക് അങ്ങനെ സ്വതന്ത്രം കൊടുത്തിട്ടില്ല നല്ല നോക്കിയ ഉമ്മയാണ് രാത്രിയാണെങ്കും മരിക്കുന്നതിന് മുമ്പ് എൻന്റെ അടുത്ത് വന്നിട്ട് ഇരുന്നിട്ട് സംസാരിക്കും അത്ര സമയല്ല തലതാടും ഒരു ചെറിയ കുഞ്ഞിനെ പോലെയാണ് എന്നെ ഇപ്പള ആ എങ്ങ് നോക്കിയിരുന്നത് ഉ ഞാൻ ശരിയായിരുന്നു മടെ അന്നെ എന് ഇങ്ങനെ സ്നേഹിക്കുന്നന്ന് വെച്ചിട്ട് പക്ഷെ ഇപ്പ അണക്കാണ് കൂടുതല് മിസ് ചെയ്യുന്നമാന രാത്രി ഉറക്കില്ല
കൂറോവിധി
രാത്രി ഉറക്കൂില്ല അങ്ങനൊക്കെയാണ് കഷ്ടത്തിലാണ് എന്തോര വിഷമമാണ് അത്രശ സത്യ ഉ എനിക്ക് തിുന്നാലുള്ള കാര്യമല്ലാം എനിക്ക് മേരിക്കാനും പറ്റ കൊണ്ടും ചെയ്യും ാങ്ങൾ മാർ തെരു ചെയ്യും അതെല്ലാം ഉണ്ട് പക്ഷെ ഉമ്മാനൊ പന കിട്ടില്ലല്ലോ ആര് സ്നേഹിച്ചാലും അത് ഒരു സ്നേഹം വേറെന്നെല്ലേ അത് കിട്ടും നമ്മ നമുക്ക് കിട്ടും ആരെന്നന്ന് വെച്ചാല് ഭർത്താവിന്റെന്ന് കിട്ടും തേ എല്ലാവരുടെ സ്നേവും ആ നല്ലവർ തായല് അവർക്കെല്ലാമായി മാറാൻ പറ്റും ഒരു പെണ്െ കല്യാണം കഴിഞ്ഞിട്ട് പോുന്നത് അവര് അവര് നമ്മളെ സ്നേഹിക്കന്ന് വെച്ചിട്ടല്ലേ എല്ലാം അളക്കിട്ട് നമ്മ പോന്നതല്ലേ വീട്ടിനെ ഒരു വിരുന്നൂറല്ലേ പിന്നെ നമ്മുക്ക് വീട്ടിലേക്ക് വരുന്നത് ഒരു വിരുന്നൂറായില്ലേ
പിന്ന എന്താ എന്തായും നീെ വിള നക്കേണ്ടി എന്തായാലും ആയി കടനാ ശരി
ഉ